ആഹ് പറയെടീ
ആഹ് നീ ബിസിയായിരുന്നോ ഇപ്പോ?
ഇല്ലല്ല കൊഴപ്പല്ല പറഞ്ഞോ.
ആഹ് ഞാൻ ഞാൻ വിളിച്ചതെ എനിക്കാണെങ്കി ഇപ്പ ഭയങ്കരായിട്ടങ്ങ് മുടിയൊക്കെ കൊയ്യുന്നു. എന്തൊക്കാണോ എന്തൊ ഇപ്പൊ ഒരു ഒരു മാസം ആവാറായി. ഇങ്ങനെ ഭയങ്കരായിട്ട് മുടി അങ്ങനെ കൊഴിയുന്നു എന്ത്യ്തിട്ടും മാറുന്നില്ല. നിനക്കാണെങ്കി അത്യാവശ്യം നല്ലോം മുടി ഉണ്ടല്ലോ നീ എങ്ങനെ മെയിന്റെയ്നൊക്കെ ചെയ്യുന്നെ ഇത്
ആഹ് മെയിന്റെയ്ൻ ചെയ്യണെന്ന് പറ്ഞ്ഞാ ഒരുപാട് കാര്യങ്ങളുണ്ടെടീ അതായത് ഇപ്പൊ ഈ മുടി കൊഴി മുടി കൊഴിയാൻ നമുക്കിപ്പം പല കാര്യങ്ങളുണ്ട് ഒന്നെങ്കി ഇന്റേനായിട്ട്ള്ള പ്രശ്നങ്ങള് അല്ലെങ്കി എക്സ്റ്റേണായ്ട്ട്ള്ള പ്രശ് നങ്ങള് എന്ന് വെച്ചാ നിനക്കീ പിസിയൊടി തൈറോയ്ഡ് അങ്ങനെ വെല്ല എ എന്തെങ്കിലുണ്ടോ?
എനിക്ക് അങ്ങനെ പിസിയൊടി അതൊന്നും ഇല്ലെന്നാണ് തോന്ന്ന്നത് അതോരു എനിക്ക് പീരീഡ്സ് എല്ലാം നോർമലാണ് പിന്നെ തൈറോയിഡിന്റോന്നും പ്രശ്നവേ ഇല്ല. പിന്നെ ഞാൻ ചെല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ഇന്റെണലായിട്ട് എന്തെങ്കിലും ഒണ്ടെങ്കി നമ്മള് ഗുളികെ കഴിക്കണം ഇതിന് വേണ്ടിട്ട് അപ്പൊരു
ആഹ് അതെ അതെ കാരണംന്ന് പറഞ്ഞാലെടീ കാരണംന്ന് പറ്ഞ്ഞാ പല കാരണങ്ങളുണ്ട് എന്ന് വെച്ചാ ഒന്നെങ്കി വൈറ്റമിൻ ഇ കൊറയുമ്പോ നമക്ക് നല്ല രീതി ഹെയർ ഫാള്ണ്ടാവും. കാരണം ഹെയർ ഫാളിന് പറ്റീട്ട്ള്ളോരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയ്ന്നെ. അല്ലെങ്കി പിന്നെ നമുക്ക് തൈറോയിഡ് അല്ലെങ്കി ഈ പിസിഒഡി അല്ലെങ്കി നമ്മടെ വൈറ്റമിൻ ഡി ഉണ്ടല്ലോ വൈറ്റമിൻ ഡി സൺലൈറ്റ് വഴി ട്ട്ന്നാ വൈറ്റമിൻ ഡി ഇല്ലെങ്കി അല്ലെങ്കി വൈറ്റമിൻ ബി ട്വെൽവ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കി ഈ സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ശരീരത്തി കൊറവാണെന്നുണ്ടെങ്കി നല്ല രീതി ഹെയർഫോള്ണ്ടാവും.
എനിക്കൊന്നു വൈറ്റ്മിൻ ആഹ് വൈറ്റമിൻ ഡി ഉണ്ട് കാരണം ഞാൻ വെയിലൊക്കെ കൊള്ളുന്നെ പിന്നെ ഈ വൈറ്റമിൻ ഇയുടെ ഒരു ടാബ് ലെറ്റ് എണ്ണ തേയ്ക്കുമ്പോ അതില് പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്.
ആഹ് അപ്പം ചെല സമയത്ത് ആഹ് ചെല സമയത്ത് ഇപ്പൊ എനിക്കെന്ന് പറയുമ്പം എനിക്ക് ഒരു സമയത്ത് ഹെയർഫാള് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നി ഞാൻ പൊറമേ ചെയ്തപ്പം അതായത് ഞാന് ഇത്പോലെ ഒരു ഡോക്ടറെ കൺസൾട്ടെയ്തപ്പം ഡോക്ടറ് ഈ പറഞ്ഞത് പോലെ ടെസ്റ്റോക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്ക് എനിക്കെല്ലാം നോർമലായിരുന്നു അപ്പൊ ഡോക്ടർന്റെട്ത്ത് പറഞ്ഞത് അപ്പം എനിക്ക് ഉള്ളിലല്ല പ്രശ്നം പൊറമെയാണ് പ്രശ്നം പ്പ പൊറമെ എന്തെങ്കിലു ഒരു നല്ലൊരു ഷാമ്പുവോ അല്ലെങ്കി കണ്ടീഷനറോ അല്ലെ എന്തെങ്കിലൊക്കെ പേക്ക്കളൊക്കെ ചെയ്ത് കഴിഞ്ഞാ റെഡിയാവുന്ന് പറഞ്ഞ് അങ്ങനെ ഞാന് അതുപോലെന്നെ ചെയ്ത് എനിക്ക്പ്പോ നല്ല മാറ്റൊണ്ട് പക്ഷെ പലർ ക്കും പല രീതിയാണ് ചെലപ്പോ ഇപ്പോ ഏ ഫസ്റ്റിലെ ഇപ്പ നിനക്ക് നല്ല അതിന്റെ പ്രോബ്ലം ഉണ്ട്ന്നു ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണന്ന് അറിയാവോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൽ നോർമൽ ആണെന്നുണ്ടെങ്കി മാത്രം നമുക്ക് പൊറമെ എന്തെങ്കിലുക്കെ ചെയ്യാം. അല്ലെങ്കി ഇപ്പം കൊ ഇപ്പം ഇപ്പ സമയില്ല അങ്ങനെ ഉണ്ടെങ്കി ന്നോണ്ടെങ്കി നീ എന്തയ്യണന്ന് അറിയാവോ ഒരുപാട് പാക്ക്ൾണ്ട് ഈ ഒരു തലേ തേക്ക്ന്നെ ഫസ്റ്റ് നീ ഓയില് തേക്കോ എണ്ണ തേക്കുന്ന ഒരാളാണോ?
ആ എണ്ണ തേക്കും എണ്ണേന്ന് ഞാ ഇവടെ കാച്യാ വെളിച്ചെണ്ണ ഓല നമ്മുടെ ഇവിടെ കിട്ടുന്ന കറ്റാർ വാഴയും ആര്യവേപ്പിലയും അങ്ങനെയൊക്കെയുള്ള നാളൻ സാനങ്ങൾ വച്ചിട്ട് എണ്ണ കാച്ചും അതാ തേക്കല് അതും ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസക്കെ തേക്കത്തുള്ളൂ ഒരു അരമണിക്കൂർ തലയിൽ ഇട്ട് തേച്ച് ട്ട് ഷാംപൂയ്ത് കയുകിക്കളയും പിന്നെ അല്ലാണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ മുടിക്കൊരു മയത്തിന് വേണ്ടിയിട്ട് തടയൊക്കെ മാറ്റാനായിട്ട് എണ്ണ ഒന്ന് ജസ്റ്റ് തേക്കുന്നേള്ളൂ. അല്ലാണ്ട് തലയോട്ടിൽ അങ്ങനെങ്ങ് എണ്ണ തേക്കത്തില്ല. ഒരു മൂന്ന് ദിവസത്തോട്ട് പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച എന്റെ തലമുടിയിൽ താരനുണ്ട് ഇപ്പേ എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് താരനുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്
ആ താരനുണ്ടെങ്കി അങ്ങനെ ഒരു പ്രശ്നം വരൂ എടി കാരണം ഡാൻ്രഫ്ന്ന് പറയാ ഒരു നമുക്കൊരു എന്താ പറയാ ഒരു പറ വേണങ്കിൽ പറയാം ഒരു അസുഖം എന്നൊക്കെ പറയാം നമ്മുടെ തല നമ്മുടെ ഹെയർ ഫാളിൽ ഉണ്ടാകുന്നൊരു ഇൻഫെക്ഷൻ എന്നൊക്കെ വേണെ പറയാം ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നേ. അതുപോലെ തന്നെ ഈ നീ പറഞ്ഞ ഈ എണ്ണ തേ ക്ക്ന്ന ആ റെമഡി നല്ലൊരു ഓപ്ഷനാണ് കാരണം എണ്ണ തേക്കുന്ന് പറയ്മ്പത്തേക്കും ഏ നമ്മുടെ കോ ക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോ നമ്മുടെ ഹെയർ ഫോളിനായ നമ്മുടെ മുടിയുടെ ഒരു ആരോഗ്യത്തിനൊക്കെ നല്ലൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പൊ അതീ പറഞ്ഞാല് നീ ചെയ്യുന്നത് കറക്റ്റ് ആണ് പിന്നെ ഈ പാക്ക് ഉണ്ടല്ലോ നല്ല രീതിക്ക് നിനക്ക് ഇപ്പ ഈ ഡാൻഡ്രഫ് കാരണമാണ് ഈ ഹെയർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയില്ലേ ഉലുവ ഉലുവ നമ്മള് എന്തയ്യെണെന്ന്റിയോ തലേ തലേന്ന് സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിന് അ ത്ത് ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് അപ്പം ഇതിന്റെ ആ ഒരു എക്സ്ട്രാക്ട് ഒക്കെ ആ വെള്ളത്തിലങ്ങ് എറങ്ങും. അപ്പ ആ വെള്ളം എന്തയ്യെണന്ന് അറിയോ നീ കുളിക്കുന്നേന് മുമ്പ് ഒരു അഞ്ച്, പത്ത് മിനിറ്റ് മുമ്പ് തലേൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു റെമഡി ആയിരിക്കും കാരണം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാ. കാരണം നമ്മുടെ ഡാൻഡ്രഫ് പോവാനും ഹെയർ ഫോളിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത് പിന്നെ വേറെ പാക്ക് ഒന്ന്
ഞാനാണെങ്കിൽ കഞ്ഞി വെള്ളത്തില് പേരയില അരച്ചു ചേർത്തിട്ട് അതിന്റെ ഇങ്ങനെ പേരലയുടെ ചാർ എട് പിന്നെ കൊർച്ച് ഉള്ളി ആക്കിയിട്ട് അങ്ങനെ അഹ് മിക്സിയിട്ട് അടിച്ച് അങ്ങനെ തലേൽ ചെയ്യാറുണ്ട് കഞ്ഞിവെള്ളമൊക്കെ ആ പക്ഷെ അത് എനിക്ക് പണ്ട് നല്ലായിട്ട് മുടി വളരേ എനിക്ക് ഇപ്പഴാണ് ഇങ്ങനെ ഇത്രയും താരനൊക്കെ വന്നത് മുമ്പ് താരനുണ്ടങ്കി ഇത്രക്കൊന്നും ഇല്ല പക്ഷേ ഇപ്പം ഭയങ്കരായിട്ട് മുടിയും കൊയ്യും. അ.
ആ അതാ അതാണ് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞിന്ന് പർഞ്ഞാ എന്നു വെച്ച ചെലവർക്ക് ഈ പറഞ്ഞില്ലേ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പഴും നമുക്കൊന്നങ്കി ഇങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഫസ്റ്റ്ന്നെ നീ എന്തയ്യണന്നറിയോ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു തൈറോഡോ അല്ലെങ്കി പി സി ഓഡിയോ ഇപ്പം കറക് റ്റ് ടൈമില് പിരീഡ്സ് ആവുന്നുണ്ടെന്നുണ്ടെങ്കി എനിക്ക് തൊന്ന്ന്ന് പി സി ഓ ടി ആയിരിക്കത്തില്ല അല്ലെന്നുണ്ടെങ്കി ചെലപ്പം നമുക്ക് തൈറോയ്ഡ് ആയിരിക്കും തൈറോഡ്ന്ന് പറയുമ്പം തൈറോഡ് ഉണ്ടെന്നുള്ള സിംറ്റംസ് ചെലപ്പോ നമുക്ക് ചെലപ്പം പിടികിട്ടിയന്ന് വരത്തില്ല അല്ലെങ്കി ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ കോറവോ വൈറ്റമിൻ ബി വിന്റെ കൊറവൊ അങ്ങനെക്കെ ആയിരിക്കും കാരണം നമുക്ക് ഈ ചെറുപ്രായത്തിലെ ആ പറഞ്ഞോ
എനിക്ക് തോന്നുന്നത് ഇന്ത്യന്നാണ് കാരണം ഞാനിപ്പം മ്മള് കാച്ചിയ വെളിച്ചണ്ണേ തേക്കുന്നെ അപ്പൊ അതില് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാണ്ടുള്ളിൽ പാർട്ടുകളൊക്കെ ഞാൻ ചെമ്പരത്തി താളിയൊക്കെ തെക്കാറുണ്ട് പിന്നെ കഞ്ഞിവെള്ളം നല്ലേണ് വീട്ട്ത്തത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ന്ന്ട്ടും വരുന്നുണ്ടങ്കി അത് ഇപ്പ ആ കൂടുതലാ ഡോക്ടറിനെ കൺസൾട്ടയ്ത് എന്തേലും ഉണ്ടോന്ന് നോക്കണം
അതെ അതെ കാരണം ഇത്രയും നമ്മള് എ എക്സ്റ്റേൺലി ചെയ്ത്ട്ടും നിനക്കതൊരു മാറ്റം വരുന്നില്ല അതോ നേരത്തേതിനേക്കാൾലും കൊർച്ചുടെ കൂടുന്നുണ്ടെങ്കി ഇനിയിപ്പോ ഒരു ഡോക്ടറെ കാണ്‌ കണ്ടിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത്ട്ട് അതൊക്കെ നോർമലാണ്ന്നുണ്ടെങ്കി മാത്രം നിനക്ക് ഡോ ക്റ്ററട്ത്ത് പറയാ ഡോക്ടറെ ഇതൊക്കെ ചെയ്തിട്ടും ഒരിത് വരുന്നില്ല അപ്പ ഇപ്പൊ ഇപ്പൊ ഒരുപാട് മാർക്കറ്റില് അവൈലബിൾ ആണല്ലോ ഇതിന് പറ്റിട്ടുള്ള ഷാമ്പൂകളും കണ്ടീഷ് നറുകളോ അല്ലെ അതിന്റെ എന്തെലൊക്കെ ഒരു ക്രീമുകളോ മരുന്നുകളോ എന്തെങ്കിലോക്കെ കാണുവല്ലോ അല്ലെ ഉള്ളി കഴിക്കാനുള്ള ടാബ്ലറ്റ് അവര് തരുവല്ലോ അപ്പ നീ അങ്ങനെ എന്തെങ്കിലോക്കെ നോക്കാൻ ശ്രമിക്ക്
ആ നോക്ക ഒരിക്കെ ഞാന് ഇങ്ങനെ ഡോക്ടർനെ കാണിച്ചപ്പം അതങ് ഡോക്ടർ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കീല്ല തലേല് താരന് ഉണ്ടന്ന് സ്കിന്നിന്റെ ഡോക്റ്റെറേട്ത്ത് പറഞ്ഞപ്പം ഡോക്ടർ എനിക്കൊരു ഷാമ്പൂ കണ്ടീഷ്ണറൊക്കെ റേക്കമെന്റ് ചെയ്തു അത് ഞാൻ ഇങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് വല്ല്യ മാ റ്റം ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇനി പോവുമ്പോ എന്തേലും ചെക്കപ്പ് കൂടി നടത്താം കാരണം അന്ന് ഇങ്ങനെ അവര് തന്ന റെക്കമെന്റയ്ത ഷാമ്പൂ ഒക്ക ഞാൻ മേടിച് യൂസ് ചെയ്ത്
ഉം അതുപോലെ തന്നെ നീ പറഞ്ഞ ചെമ്പര് ത്തി താളി നല്ലൊരു നല്ലൊരു കാര്യാണ് കേട്ടെ ചെമ്പരത്തിന്ന് പറയുമ്പോഴത്തേക്കും നമ്മടെ ചെമ്പര്ത്തിന്റെ താളീന്ന് പറയുമ്പഴത്തേും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണ് അതായത് പണ്ട ത്തെ ആൾക്കാർക്കൊന്നും ഈ ഷാമ്പും കണ്ടീഷ്ണറും ഒന്നും ഇല്ലല്ലോ അപ്പ ആ ഒരു സമയ ത്തക്കെ അവര്ക്ക് സ്ത്രീകളും പുരുഷന്മാരാണെങ്കിലും കൂടുതലും യൂസ് ചെയ്തൊണ്ടിരുന്നത് ഈ നമ്മുടെ ചെമ്പത്തി താളി തന്നാണ്
കാരണം ഇപ്പയ്‌ത്തും ഇപ്പഴത്തെ കുട്ടികൾക്കാണ് അതൊന്നും അറിയാത്തതൊക്കെ പക്ഷെ പണ്ടെന്നൊക്കെ പറയുമ്പം അതിന്റെ ഒരു ഗുണം തന്നെ അത് വേറെയാണ് അത് നല്ലേണ് നമ്മുടെ സ് നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് വരാനും മുടി നല്ല സോഫ്റ്റ് ആവാനും ഒക്ക ഏറ്റവും നല്ലൊരു ഓപ്ഷനാണത് അതൊക്ക നീ ചെയ്യുന്നുണ്ടോ അപ്പൊ അത് അത് ചെയ്ത്ട്ട് എങ്ങനെ ഉണ്ട് നല്ല മുടി സോഫ്റ്റ് ഒക്കെ ആവുന്നുണ്ടോ
ഞാൻ കൂടുതലും ചെമ്പരത്തി എലയെകാളും കൊർച്ചു കൂടി ഞാൻ പേരയുടെ എലയാണ് യൂസയ്യുന്നത് അപ്പ പേരയുടെ എല ഞാൻ ഒരിക്ക സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തെന് കോറെ മുടിയക്കെ തൊട്ങ്ങിയിട്ടുണ്ടാ ഇപ്പം പിന്നെ പേര എല എനിക്കങ്ങനെ കിട്ടാറില്ല പേരയുടെ ത തളിരില പിന്നേം നല്ലതാ അത് ഞാന് ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തയാ അ കഞ്ഞി വെള്ളത്തി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട അതായത് പേരയിലിം കഞ്ഞി വെള്ളും കൂടി മിക്സിലിട്ട് അരച്ച് അത് അര്ച്ചെട്ത്ത് തലയി തെക്കും ഞാൻ പിന്നെ ചെമ്പരത്തിടെ ഞാന് വല്ലപ്പൊഴേ ചെയ്യാറുള്ളു കാരണം അതിനൊരു പശവശപ്പുണ്ടല്ലോ നമ്മൾ ചെയ്യാന്നെരത്ത്
ഉം
ആഹ്‌ അതുകൊണ്ട് എനിക്ക് അതിന്റെ ആഹ് ഒരു അത് എനിക്കധികം ഇഷ്ടപ്പെടാത്തന്താ ചെമ്പരത്തിയുടെ വല്ലപ്പോഴ വിഴുസൊക്കെ ഇത് പിന്നെ മറ്റുള്ള ദിവ്സും ചെയ്യലോ മറ്റുള്ള പിന്നെ ഞൻ വെള്ളം കുടിക്കുന്ന് കൊറവാ അപ്പൊ നമ്മള് മൂടി
ആഹ്‌ അത് ഞാൻ പറയാൻ വന്നതാണ് പറയാൻ വന്നതാണ് കാരണംന്ന് പറഞ്ഞാ നമുക്ക് ഹൈഡ്രേഷൻ നല്ലത്പോലെ വേണം അതായത് വെള്ളം നല്ല രീതിയിൽ കുടിക്കണം വെള്ളം കുടിച്ചാൽ നമ്മുടെ മുടിക്ക് മാത്ര മാത്രല്ല നമ്മുടെ ബോഡിക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും അത് ഏറ്റവും ഗുണം ചെയ്യുന്നൊ ഒരു കാര്യവാ അപ്പൊ നിനക്ക് വെള്ളം കൂടി കൊറവാണെന്നുണ്ടെങ്കിൽ നീ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്ക അതുപോലെ നീ വെള്ളം കുടിക്കുമ്പം ഈ പറഞ്ഞ പോലെ ഉലുവ ഇട്ട് തെളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൊറ്ച്ചുകൂടെ ബെനിഫിറ്റ്സ് ആയിരിക്കും കാരണം
പക്ഷേ ഉലുവ ആഹ്‌. ആഹ്‌ ഉലുവ ഇട്ട് കുടി ഒരു തിള പോലെയൊക്കെ തോന്നത്തില്ലേ എനിക്ക് അങ്ങന് ത്ത ഒരു മണവും ഇതും അത്ര നന്നായിട്ട് തോന്നി അതയത് ഉലുവയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോ അത് ആഹ് ഒരു പ്രശ്‌നം വരത്തില്ലെ
അല്ലെങ്കിൽ നീ എന്തേയ്യെണം ന്നറിയ്യോ തൊളസി തുളസിയില്ലേ നമ്മുടെ തുളസിയിട്ട് തെളപ്പിക്ക തുളസി നമ്മുടെ മുടിക്ക് നല്ലൊരു നല്ല കാര്യണ് തുളസി പിന്നെ നമുക്ക് അല്ലാതെ നമ്മുടെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസിന് നല്ലൊരു ഒരു ഓപ്ഷനാണ് അപ്പ അതിട്ട് തെളിച്ച് കുടിക്കുവാണെങ്കിൽ അതിന്റെ ഇത് ഇഷ്ടമാണെങ്കിൽ നീ അതിട്ട് തെളപ്പിച്ച് കുടിക്കുക അല്ലെ പിന്നെ നിനക്ക് ഒന്നും തെളപ്പിച്ചിട്ട് കുടിച്ചില്ലെലും കുഴപ്പല്ല നീ വെള്ളം നല്ല രീതിൽ കുടിക്കാൻ ശ്രമിക്ക അതുപോലെന്നെ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്ക ഒരു എട്ട് മണിക്കൂർ കറക്റ്റ് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നല്ല രീതി ഒറങ്ങാൻ ശ്രമിക്ക ഞാൻ പറഞ്ഞില്ലേ നമ്മുക്ക് നമ്മുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈലില് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണോ നമുക്ക് ഹെയർഫാൾ ഉണ്ടാകാം അതായത് ഈ ഒറക്കം ഒറക്കം കൊറവ്ണ്ടാ ഒർക്ക കൊറവിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഭയങ്കര വർക്ക് പ്രഷറിലൊക്കെ ഇരിക്കയാണുണ്ടെങ്കിലും അല്ലെ ഭയങ്കര സ്ട്രെസ് ഒക്കെയ ആണുന്നുണ്ടെങ്കിലും നമുക്ക് ഹെയർ ഫാൾ ഉണ്ടാവാം ടാൻഡ്റോഫുണ്ടവാം അല്ലെങ്ക നമുക്ക് നമ്മുടെ ബോഡില് എന്തെലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്കിന്നിൽ എന്തെങ്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം ഒരു പരിധി വരെയും സ്ട്രെസ്സുകളൊക്കെ ഉപേക്ഷിച്ച് വർ പ്രശ് വർക്ക് പ്രഷറൊക്കെന്ന് കൊറച്ച് അത് നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കു ആണെന്നുണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊക്കെ ഒക്കെ നമ്മുക്ക് മാറും
എനിക്കിപ്പം തോന്നുന്നത് ഞാൻ ഈ വെള്ളം കുടിക്കുന്നിന്റതും പിന്നെ ഈ ഒറങ്ങുന്നതും ഞാൻ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഒക്കെ ആണ് മാക്സിമം ഉറങ്ങുന്നതെന്ന് തോന്നുന്നു രാത്രി കുറേ നേരം ഇങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്യും അപ്പൊ കുറെേ നേരം ഉറങ്ങുന്നതൊക്കെ ഏഹ് കാരണം രാത്രി വന്നിരുന്നു പഠിച്ചിട്ട് പിന്നെ ഫോണ് യൂസ് ചെയ്യാന് കുത്തർന്നാ രാത്രില്ല അപ്പ അത്ര നേരം കൊറ്ച്ചേരം ഫോൺ യൂസ് ചെയ്യും പിന്നെറ്ങ്ങാതെ ഫോണ്ങ്ങനെ കൊറ്ഞ്ഞോണ്ടരിക്കും അപ്പം പിന്നെ പിറ്റേന്ന് ക്ലാസ്സിന് പോവാനായിട്ട് പിന്നെ രാവിലെ എഴുന്നേക്കാ ഇനിക്കൊന്ന്ന്ന് ഉറക്കം കുറവും പിന്നെ വെള്ളം കുടിക്കുന്നായാലും ക്ലാസ്സിന് പോകുമ്പോം ഇപ്പൊ വെള്ളം ഞാൻ അധികം വെള്ളം കുടിക്കാറില്ല എന്നാ എപ്പഴും ബാത്ത്റൂമ് പോണ്ടേ അതുകൊണ്ട് ഞാന് എനിക്ക് അവിടുത്തെ ബാത്റൂം അത്ര അത്ര കംഫർട്ടബിളല്ല അതോണ്ട് ഞാന് അങ്ങനെ അധികം അവിടെ പോകുമ്പോ വെള്ളം കുടിക്കത്തില്ല ടീ വീട്ടി വന്നിട്ട് കുടിക്കാം എന്നുള്ള വിധിക്ക ഇരിക്കല്
ആഹ് അതൊക്കെ അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഹെയർ ഫാളും നല്ല രീതിയിൽ തടയാൻ പറ്റും അതുപോലെ തന്നെ നിനക്ക് ഉള്ളില് കൊടുക്കാൻ കുറച്ച് നമ്മളെ ഭക്ഷണങ്ങളുണ്ട് അതായത് ഭക്ഷണം മീൻസ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒരുപാട് പഴങ്ങളുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഇപ്പം നമ്മുടെ എലക്കറികളൊക്കെ ഉണ്ടല്ലോ ഈ എലകള് ഈ എലകളൊക്കെ നമ്മുടെ മുടിക്ക് നല്ല രീതിൽ ന മുടിക്ക് നല്ലൊരു ഇത് തരുന്ന സംഭവാണ്
ആഹ് അത് പറഞ്ഞപ്പഴാ അത് പറഞ്ഞപ്പഴാ ഞാനാണ് ഈ ഇങ്ങനെ ഫോണിൽ കണ്ടിട്ട് എന്തൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിന്റെ മിക്സിയിലിട്ട് അടിച്ച് അതിന്റെ ജ്യൂസ് ഇങ്ങനെ ഐസ്ക്യൂബ് ആക്കിയിട്ട് കുറച്ച് ദിവസം രാവിലെ മോർണിംഗ് ചൂടുവെള്ളത്തിൽ കഴിക്കായിരുന്നു കുടിക്കായിരുന്നു അത് ഞാൻ കുറെ പേര് മുടിവളായിരുന്നതിന് മുടിയുടെ സംരക്ഷണത്തിനൊക്കെ നല്ലതാ നെല്ലിക്ക പച്ചിട്ട് ഉപ്പിലിട്ടക്കൊക്കെ നെല്ലിച്ചി ഇടക്ക ഇടയ്ക്ക് കുറൊക്കെ തേ ഇതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇടും ചെയ്തെള്ളു
ആഹ് അതെ നമ്മളിപ്പ എന്ത് ചെയ്താലും അതായത് നീ ഇപ്പോ എന്തൊരു കാര്യത്തിനന് റെമഡി എന്ത് ചെയ്താലും അതിലൊരു കണ്ടിന്യൂറ്റി കി വരുത്തുക അതായത് ഇപ്പോൾ ഒരു ഇപ്പൊ നെല്ലിക്കട എന്റെ കേസ് പറയയാണുണ്ടങ്കിൽ അത് നമ്മളിപ്പോ മൂന്നാല് ദിവസം കഴിച്ചാലും നമുക്ക് ഹെയർഫോള് മാറത്തില്ല അത് നല്ല നമുക്ക് റിസൾട്ട ഉണ്ടാവുന്ന റിസൾട്ട് ഉണ്ടാകുന്ന വരെ നല്ല റിസൾട്ട് ഉണ്ടായാലും പിന്നെയും പിന്നേും നമ്മളത് അല്ലെങ്കിൽ നമ്മളത് കുറച്ച് കുറച്ച് വരി റിൾട്ട ഉണ്ടായിട്ട് പിന്നെത് കുറച്ച്റച്ച് വരി അല്ലാതെമ്മൾ റിസൾട്ട് ഇൾ മൂന്നാല് ദിവസം കഴിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും റിസൾട്ട് ഉണ്ടാവത്തില്ല
ആഹ അത് ശരിയ ഞാനാണെങ്കി ആ ഞാനാണെങ്കിൽ തായോട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഇടയ്ക്കൊക്കെയെ ചെയ്യുന്നെ പഠിക്കാനും കൂടെ പോകുമ്പോ പിന്നെ അങ്ങ് മടിയായി ഇപ്പം ചെയ്തിട്ടും കുറയുന്നാളായി ഇനിപ്പം എല്ലാം നമ്മൾ ഭയ ചെയ്ത് പോവമായി അ എന്താലും ഫസ്റ്റ് ഒരു ഡോക്ടറിന കാ എന്നിട്ട് പിന്നെ കാരണം ബാക്കിയൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്
ആ ഡോക്ടറെ കണ്ടിട്ട് നീ നിന്റെ പ്രശ്നങ്ങളൊക്കെ പറയ അതുപോലെ തന്നെ ഈ ഫുഡിന്റെ കാര്യത്തി